ഓ ഹലോ കേൾക്കുന്നില്ല- ഹലോ
ഹലോ
ക്ഷെ ഇവിട്ക്ക് കേൾക്കയിണ്ടല്ലോ നിങ്ങക്ക് കേക്കുന്നില്ലേ
കേക്ക്ന്ന് എന്തൊക്കെ ഇണ്ട് സുഖല്ലേ
നെറ്റ്ണ്ടോ ആഹ് സുഖാണ് അങ്ങനെ പോണ് ആഹ് ആ കാലാവസ്ഥയക്കെ എങ്ങനെയിണ്ട് ഇപ്പ അവിടെ മഴയയിണ്ടോ എ
ഇപ്പൊ വെയിലാണ് ഏ വെയിലുംയില്ല ഒരു മൂടല് പോലെയാണ് അവിടെ എങ്ങനെ ഏ
എന്തൊക്കെയാണ് റേഞ്ചിന്റെ ഇഷ്യുകൊണ്ട് തോ ഇനിക്കിവിടെതാണ് എവിടെ എന്താ അവസ്ഥ
അങ്ങനെയായിവിടെ ഇപ്പത്തെ കാലാവസ്ഥ ഇന്നലൊക്കെ നല്ല മയ ഇണ്ടായിരുന്നു ഏ ഇന്നലെ അതെപോലെ തന്നെ രാവിലെ ഭയങ്കര ഒരു മണിക്കൂറോളം മഴ പെയ്തിണെ അതെപോലെ തന്നെ ഇന്ന് രാവിലെ നല്ല മഴപെയ്തിണേ പിന്നെ അങ്ങട്ട് പെയ്തിട്ടൊന്നുംല് അവിടെ ഏ-
അതെ ഇവിടെയങ്ങനെതന്നെ രാവിലെ മുതലേ ആ അതെ മൂടലൊക്കെ ആയിട്ട് തിരുമ്പിയതൊക്കൊണക്കാനിടും പിന്നെ മഴ പെയ്- യ്യും വീണ്ടും അതൊക്കെ രസം എടുക്കുമ്പോ ചെലപ്പോ ദേഷ്യം പിടിക്കും ക്കുംന്ന് പറയവാ
ആഹ് അതേപ്പോലത്തെ അവസ്ഥയെന്നെയാണ് ഇവിടെയുള്ളത് ഞാനയിങ്ങനെയാ നമ്മളെ എങ്ങനെ- മയത്തൊക്കെ ഭയങ്കര രസല്ലേന് നമ്മളെ ചെറുപ്പകാലത്ത് കളിക്കാനും- മനസ് തോണി കടലാസ് കൊണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി കളിച്ചതൊ- ഓർമ്മ വരിയായിരുന്നു ഇങ്ങനെ മ -
ചെറപ്പത്തില് വീട് ഓരോരോ വീടിന്റെ വാർപ്പിന്റെ- മുകൾന്ന്ങ്ങനെ വെള്ളൊലിക്കല്ലോ അയ്ന്റെ ചോട്ടില് ഞാനുംന്റെ ഏ ആങ്ങളമാരൊക്കെ ചെന്നിട്ടിങ്ങ് ചോട്ടില് പോയിങ്ങനെ മഴ കൊള്ളും ഉമ്മാനൊക്കെ കാണാതായിരിക്കങ്ങനെ
ആഹ് ഇത്പ്പൊ ആ ഉമ്മാനെകാണാ
ഇപ്പത് ആഹ് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഫോണല്ലേ ഇപ്പൊ അതൊന്നില്ലല്ലോ
ആഹ്
അതുപോൽതന്നെ ഈ നമ്മടെ പൈപ്പിന്റുള്ളിക്കൂടെ വെള്ളംങ്ങനെ വര്ന്നില്ല്യേ അത് നേരെ വര്നം അയിന്റെ ചോട്ന്ന്നിന്ന്ട്ക്കാ അപ്പമ്മള് വെരാ ആഹ് മഴ ആഹ് ആ സമയത്തുള്ള ആ മയക്ക് ഞങ്ങള് ചെയ്തീന് അങ്ങനെ ഇപ്പം ഇപ്പത്തെ കുട്ടികളെക്കൊ ണ്ടൊന്നതൊന്നും പറ്റി റ്റില്ല ഇപ്പൊക്കെ ഒരോരുത്തർക്ക് എല്ലാർക്കും ഫോണ് ഫോണ് ഫോണ് ഫോണ് അത്രേ ഒള്ളൂ ആഹ്
ആരേറ്റ് ബന്ധങ്ങളില്ല
ഇല്ല്യ അറിയൂല്ല ഒര്ക്ക് ഉം ഫ്രണ്ട്ഷിപ്പ് പ്പില്ല്യ അതാണ് ആത് ദ്യത്തെ പോലൊന്നല്ലാ അദ്യോക്കെ കുടുംബന്ദൂണ്ടാവും എല്ലോട് ത്ത്ക്കും വരവും പോക്കും ഒക്കെണ്ടായിരിക്കും പിന്നെ അതേപോൽതന്നെ ഉം കൂട്ട്കാരന്മാര് ഈ വീട്ടിന്റെ അടുത്തുള്ളവലൊക്കെ കളിക്കാനായാലും ഏന്ത്‌ ന്താണ് വേറെന്തെങ്കിലും പരിപാടിക്കായാലും എല്ലാത്തിനും ഒരുമിച്ച് കൂടലും തൊക്കേണ്
പെരുന്നാളൊക്കാവുമ്പതേപോലെ എണ്ണതേ ച്ച് രാവിലൊക്കെ വാടി അവിടുന്ന് വാടി ഇ ഇവിട്ന്ന് വാടി പർഞ്ഞിട്ടെല്ലാരേം വിളിച്ച് പിന്നെ എണ്ണതേച്ചോടും ചുറ്റും വീടിന് ചുറ്റോടി കളിക്കും
പിന്നെ അതേപോല്തന്നൊരു പെരുന്നാളായിക്കഴിഞ്ഞാ നമ്മളാദ്യംതന്നെ വേഗം നമ്മള് പുതിയ ട്രസ്സെട്ക്ക ണ്ട് പേന്താണ് ളെ മ്മള് ഏഹ് ഫ്രണ്ട്സെക്കെ ആഹ് പിന്നെ ഡ്രസ്സ് വാങ്ങികൊണ്ടാന്നെന്ത്‌ രസ് സണ്ടോ ഇത് രസണ്ടോ ഇത് രസണ്ടോ ഇങ്ങനെ നോക്കമ്മ
നോക്കും വെലെര്ത്തും ഇത് രസുണ്ടോ ചേര്ണ്ണ്ണ്ടോ ഇത് ആഹ് രസ് സ്ണ്ടോന്ന് പിന്നെ അതേപോല്ത്തന്നെ എത്രവട്ടം ഇങ്ങനെ നോ
കണ്ണാടീന്റെ മുന്നിലൊ അന്നൊക്കെ മറ്റേ ചെറിയ പൊട്ട് കണ്ണാട്യല്ലേ ഹെ-ഹെ- ഇന്നത്തപോലെ ആഡംബര അലമാരകളൊന്നുല്
വല്യ ആട ഇല്ല്യല്ലോ അതാണെ പിന്നേതെപോൽന്നാ അയിനൻച്ചട്ടുള്ള വള മാല ഒക്കതേപോലെ സെറ്റായിട്ട് വാങ്ങും ചെയ്യും
അതന്നെ അയിന്റെ റീലുകള് കണ്ടില്ലേ ഇങ്ങള് റീ അന്ന് അന്നത്തെ പേരുന്നാളിന്റെ റീലുകള് കണ്ടട്ടില്ലേ വെച്ച് കടന്നൊറങ്ങണത് പെരുന്നാള് വെച്ച് കെടന്നിറങ്ങുമ്പോ എങ്ങനെങ്ങനെ നോക്കും പിന്നെ
ആഹ് ഇപ്പൊ ആർക്കെങ്കിലു അങ്ങനെ കിട്ടും ഇപ്പൊ ഒരു ഡ്രസ് എട് ആഹ് ആഹ് പേരു ന്നാളായി കിട്ടാന്വേണ്ടിട്ട് ഇപ്പ എങ്ങനെ, ഇപ്പ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആഹ് ഇപ്പൊഎപ് ആദ്യന്ന് പറയാണെങ്കി നമ്മക്ക് ഉം അഹ് അതാണ് ആദ്യന്ന് പറയാണെങ്കിൽ നമ്മ എന്താണ് നമ്മൾ എന്തെങ്കിലും പെരുന്നാള് അതേപോല്തന്നെ എന്തെങ്കിലും നമ്മള് കുടുംബത്തിലൊരു കല്യാണണ്ടെങ്കി മാത്രമേ നമ്മള് ആഹ് അഹ്, അതാണ് ഡ്രസ് അന്ന് നമ്മക്ക് ആ
പെരുന്നാള്ക്ക് ഒരു പെരുന്നാക്കെടുക്കു വല്ല്യ പെരുന്നാക്ക് എടുത്താ ചെറിയ പെരുന്നാക്ക് ണ്ടാവില്ല, ചെറിയ പെരുന്ന ക്ക് എടുാത്ത വലിയ പെരുന്നാക്ക് ഉണ്ടാവില്ല, ഒരു പെരുന്ന
കാരണം അന്നത്ര
കഴിയുള്ളു അന്ന് കഴിയൂലല്ലോ
അരമ്പായിട്ടും ഒ ഒരാൾ എടുത്തത് കണ്ടിട്ടും മറ്റുള്ളവര് എടുക്കാനുള്ള പൈസ ഒന്ന് നമ്മളെ കൈ കൈയ്യിൽ ഉണ്ടാവൂല, നമ്മക്ക് എന്താണ് അതന്നെ നമ്മള് ഒരു പെരുന്നാക്കന്നെ എടുക്കണത് ഉണ്ടായിട്ട ആവൂല എടുക്കണതെ അങ്ങനായിരിക്കും ക്ഷെ ഇപ്പ അങ്ങനെല്ലല്ലോ ഇപ്പ എന്താ ആർഭാടങ്ങ ഇപ്പത്തെ മക്കള് എന്താണ് നീ പദവെ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും വാശി പിടിക്കുക ചെയ്ത, വേറൊരാൾത് കണ്ടണ്ട് അതേപോലത്തെ ഡ്രസ്സ് വാങ്ങണം അല്ലെങ്കിൽ അതേ
ഉം, ഷൂവ് വേണം അവനക്ക് ആയിരത്തി അഞ്ഞൂറിന്റെ ഷൂവ് എടുത്തു, എനിക്ക് അത്ര വേണം.
വേണം ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണല്ലോ ചെയ്യുന്നത് അന്നത്തെ പോലെ അല്ലല്ലോ, ഇപ്പ ഇപ്പൊ ഒരുപാട് മാ ഇല്ല നമ്മളേൽ പൈസ ഉണ്ടോന്നുള്ള ഒരു ചോദ്യ ഇല്ല അവർക്ക്.
അന്നൊക്കെ എന്നെ പറഞ്ഞാല് പൈസ ഇല്ല പല കാര്യ ഇല്ലട്ടോ അല്ലെങ്കില് അച്ഛന്റെ കൈയ്യിൽ ഇല്ലട്ടോ എന്ന് പറഞ്ഞാലേ ആ അന്നാ പിന്നെ വേണ്ട.
വേണ്ട, ഇല്ല ഇപ്പ അങ്ങനെന്നല്ല ഇപ്പ ഇല്ലെങ്കിലും ഇല്ലോടത്തൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അവര് അമ്മാരി വാശിയാവും പിടിക്കുക. ഇനിയിപ്പോ എന്ത് കുട്ടികളെ എന്ത് കടയില് പോവുവാണെങ്കിൽ ലെ മിടായ്ക്കോ മിടായിക്കോ അങ്ങനെഎന്തെങ്കി എങ്കിലും നമ്മളിങ്ങനെ വാശി അവർക്കറിയാ നമ്മക്ക് വാശി പിടിച്ചാൽ അവർക്ക് കിട്ടും എന്നുള്ളത് അവർക്ക് അ അറിയം നമ്മള് അവരെന്ത് ചെയ്യും വാശി ഇങ്ങനെ പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ഉം, അവരെ പറഞ്ഞിട്ടും കാര്യ ഇല്ല ഇപ്പ നട നടന്നൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പത്തെ ഇപ്പ എല്ലരും എടുത്തോണ്ട് ഇപ്പ ആരും ഇല്ല ഇപ്പൊ ഒരു കോളേജക്കാണെങ്കിലും പണ്ടൊക്കെ നമ്മള് ഉസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുക്ക് ഡ്രസ്സ് ഒന്നും ഉണ്ടാവൂല വല്ലാണ്ട് ഇടാനൊന്നും ഇപ്പ അങ്ങനെയല്ലല്ലോ.
ഞാനൊക്കെ അന്നല്ലേ പിന്നെ കുത്തിയ ചെരുപ്പ് ഞാൻ എന്റെ മക്കള് പോകുമ്പോൾ പറയേ. ഞാൻ പിന്ന് കുത്തിയ ചെരുപ്പ് വരെ ഇട്ട് നടന്നു നിങ്ങൾക്ക് ഒന്നും പാടില്ലല്ലോ അത്. ചിലപ്പോ നടക്കുമ്പോ അടിയൊക്കെ പോരുട്ടോ എന്നിട്ട് മെല്ലെ ആരും കണാതെ അമർത്തിച്ച വിട്ടി മെല്ലെ, മെല്ലെ നട അങ്ങനെയൊക്കെ, കവർ കൊണ്ട് എത്ര കവറുകൾ കൊണ്ട് എന്റെ മദ്രസ പോല, സ്കൂളൊക്കെ പോയിട്ടുണ്ട്, ഇത്‌ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റൂലല്ലോ.
പറ്റൂല പിന്നെ അതേപോലെ തന്നെ കമ്മ കമ്മലിന് ചെങ്കിരി ഇല്ലെങ്കില് ചെരുപ്പ പിന്നെ പ്ലാസ്റ്റിക് ചെരുപ്പ് പിന്നെ അതുകൊണ്ട് ഒരു കോംമ്പസ് എടുത്താണ്ട് കുത്തിയാണ്ട് ഇട്ടു ഇട്ടു ആ പേപ്പറ് കൊണ്ടൊക്കെ കമ്മല് ഉണ്ടാക്കിയലൊക്കെ ഇല്ലാരുന്നോ അതൊക്കെ ഞാൻ എത്രോ ഉണ്ടാക്കിയിരുന്നു, പിന്നെ അതേപോലെ തന്നെ തുന്ന ബേഗ് തുന്നിയ ഏ തുന്നണേത് ആ തുന്നി ബേഗ് ചാമ്പക്ക അന്ന് ഉസ്കൂളിന്നും അതേ ഇതേപോലെ തന്നെഓരോന്ന് ഓരോന്ന്
അന്ന് അതിനൊരു പുളി, പുളി കൊണ്ടരു ഉപ്പും ഒക്കെ തിരുമ്മി തിന്ന് ഇപ്പത്തെ കുട്ടികൾക്ക് അത് അറിയ
ഇല്ല, അന്ന് പിന്നെ നല്ല രസായിരുന്നു ഓരോ കുട്ടികളും ഓ ഓരോ ഓരോ കുട്ടികള് കൊണ്ടന്നാലും അത് വീതം വെച്ച് വീതം വെച്ച് കൊ കൊടുക്കുന്ന്പ്പ ആരും കൊണ്ടുവരുന്നല്ല വീതം വെക്കണ ഇല്ല അങ്ങനെയാണല്ലോ ആദ്യ പോലെ എല്ലല്ലോ
ഇപ്പൊ കുട്ടികൾക്കെ ആകുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറ്റിപ്പാരൊക്കെ ഇത്ര കുറ്റിപ്പരം ഈന്തിൻന്റെ പട്ട കൊണ്ട് കുറ്റിപ്പരം ഉണ്ടാക്കി ക്കി അതിന്റെ ഉള്ളില് പിന്നെ മണ്ണു കൊണ്ട് അടുപ്പൊക്കെ ഉണ്ടാക്കി തരും എന്നിട്ട് ഓരോരോ അടുപ്പില് ചെര റ്റിൽ കൂട്ടാനും പാത്രവും ചോറും കറിയും ഇലകൊണ്ട് അതേപോലെ എല്ലരും അമ്മയു കുട്ടിക ളകമ്പോൾ ഉടു ഉപ്പ്ടുക്കാനൊക്കെ പോവാ ഞങ്ങള ഉപ്പ എന്തൊക്കാറയാ എല്ല പുഴുക്കൾ തിന്ന എല ഓട്ടോ ഓട്ടോ കുത്തിയേ ഏലയക്കാര അങ്ങെ ഉടുപ്പ് വാങ്ങാൻ പോ അതാണ് നെറ്റിന്റെ ഉടുപ്പ് പറങ്ങാണ്ട് അതൊക്കെ ഉടുപ്പവാക്കും അതേപോലെ തേങ്ങന്റെ ഈ മണ്ട തേങ്ങ ഉണ്ടല്ലോ അത് കുട്ടിയക്കൂ എന്നിട്ട് അതിന് ഹോള് ഉണ്ടാവും അയിക്ക് ഫുള്ള് ഫില് ചെയ്ത് കൊടുക്കൂ എന്നട്ട് ട്ട് കുത്തനെ പിടിച്ചാല് അതായ ഒരു അപ്പിടല ആകും അങ്ങനെയൊക്കെ കഴിച്ചിക്കണറ അങ്ങനൊക്കെ കാൽമ വെക്കുനപ്പഴീച്ചാന് എന്തെല്ലാം ചെയ്പ്പിക്കൂ അന്നൊക്കെ രസമായിന് പാവേ നമ്മളെ കുട്ടികളാണത് തിന്നാൻ കൊടുത്താല് മനുഷ്യമാര് ഇറക്കുള്ളൂ നമ്മളെ കുട്ടികൾക്ക് ഇത് ഈ തേങ്ങ കൊടുത്ത ഉള്ളുക്ക് ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ വെള്ളം ഇല കഷണ ഇലോണ്ടൊക്കെ കറികള് അതൊക്കെ അന്ന് രസ്റ്റ് ചെയ്യന്ന് പറയാ ഇപ്പൊ
യിരുന്നു അപ്പൊ ആ കു ഡ്രസ്സൊക്കെ മാറാനുള്ള ആ ഉള്ളതൊക്കെ ഉണ്ടേനു പാവകുട്ടിക് സ്കൂട്ട എന്ന ഇങ്ങനെ ഓരോത്തട്ടിക ട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി അതേപോലെ തന്നെ പേപ്പർ കൊണ്ട് ഉണ്ടാവും കുട്ടിനെ ഉണ്ടാക്കണേ അങ്ങനത്തെൊക്കെ ഒരു കള കുട്ടിക്ക് ഡ്രസ്സ് പേപ്പറ കൊണ്ട് ഉണ്ടാക്കും കേട്ട് അത് കളറ് കളർ കൊടുക്കും അതൊക്കെ രസമായിനി അന്ന്
ഉം അതെ
സമയത്ത് അങ്ങനത്തെ ഒരു കളിന് ഇങ്ങളുടെ കട്ടിമ്മുമ്പ് ബോക്സ് ഉണ്ടല്ലോ അങ്ങമ്മള എന്ത അയിന് ബ് ആ കടലാസി പിരിച്ച ബെഡ് ആക്കും എന്നിട്ട് കുട്ടിടെ കളർ കൊടു ഡ്രസ്സ് ഉണ്ടാാവും നമ്മൾ അന്ന് സ്കെച്ച് കൊണ്ട് കളർ കൊടുക്കല്ല കളർ കൊടുത്തണ്ട് ആ കുട്ടിന്റെ തലൊന്നായിട്ട് പിരിച്ച് പിരിച്ച് ആ കുട്ടിക്ക് ഇട്ട കൊടുത്തിട്ട് തലൊന്നായിട്ട് നിവർത്തി വെക്കും അങ്ങനെ കുട്ടിക്ക് മാല വള അങ്ങനെയൊക്കെ വരച്ച് കൊടുത്ത് കാണ
അന്ന് രസമായിന്ന് പറ അന്നത്തെ കാലൊക്കെല്ലേ എന്താ ചെയ്യ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ കാലം കഴിഞ്ഞൂണ് എന്നല് ആഹ അത തന്നെ
കളിക്കക്കർ പോലന്നല്ലല്ലോ ഇപ്പം ഇപ്പൊക്കെ മാറില്ലേ ഇപ്പൊ അവരെ പറഞ്ഞിട്ട് ആ സമയൽ ഇപ്പ അവർക്ക് ഫോണ് മൊബൈൽ ഫോണ് അതേപോലെ തന്നെ സിനിമ ഏ എന്താണ് ഗെയിം അതെ വേറെ പാര്യായിട്ട് ഇപ്പ ഏത് ചെറിയ മക്കൾക്ക സോഷ്യൽ മീഡിയയില് ഇല്ലാത്ത ത്തതിപ്പം അറിയാത്തതായിട്ടുള്ള ഒരു കുട്ടികളും ഇല്ലല്ലോ
പിന്നെന്താ
ആ ചായക്കൂടി ഞങ്ങ ആാവള്ളൂ കുടിക്ക നിങ്ങളോ കുടിച്ചോ ച ചായ പൊടി കുടിച്ച് കുടിച്ച് എന്തേനി ചായക്ക് കടി
ഉം ഇന്ന് പിന്തന്ന് ബിരിയാണിന്ന് ഉച്ചക്ക് അപ്പൊ പിന്നെ അതാണെന്ന് വൈകിട്ട നേേരം കഴിച്ചത് അങ്ങനെ പോയി പിന്നെ എന്താണ് ആഹ ആയിക്കോട്ടെ പിന്നെ വിളിക്കോട്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി